ആ കേൾക്കാം എന്തൊക്കെ സുഖോല്ലോ?
ഏയ്
സുഖല്ലേ ഞാൻ പറയുന്ന കേൾക്കണില്ലേ നിക്ക്.
ആ കേക്കുന്നു കേക്കുന്നു
ഉം പിന്നെ എന്തൊക്കെയാ പറയൂ.
സുഖായിട്ട് ഇരിക്കുന്ന അവിടെ എന്തൊക്കെയാ വിശേഷം.
ഇവിടെ എന്താ സുഖം ഇന്ന് നല്ല കാലാവസ്ഥയാ വെയിലാണ്.
ആ ഇവിടെ ഇന്നലെ കാലാവസ്ഥയുണ്ട്. പിനെ ഇനലേക്കോ ഫുള്ളും മഴേയായിരുന്നു.
ഇവിടെന്നലെ ആ ഇവിടെന്നലെ മഴയായിരുന്നു.
ഉം
റെക്കോർഡിങ്ങൊന്നും തീരേം ക്ലിയർ ഇ റെയ്ഞ്ചൊന്നുല്ല ആ ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ ചായ കുടിയേക്ക കഴിഞ്ഞു ഇനി ഉച്ചക്ക്.
ഊം
പത്തുണി നേരത്തൊന്നുല്ല.
ആഹ്
കേൾക്കാത്ത പ്രശ്ന്നൊന്നുല്ലല്ലോ.
ഇല്ല ഇല്ല കേക്കുന്നു നല്ല കേക്കുന്നു കൊഴപ്പൊന്നുല്ല.
ആ ആരൊക്കെയാ വീട്ടില്ള്ളേ
വീട്ടീ ഞാനുണ്ട് ഇത്ത ഉണ്ട് ഇത്താ രണ്ട് പിള്ളേരുണ്ട് എന്റെ കൊ ച്ചുണ്ട് എന്റെ ഉമ്മച്ചിയുണ്ട്.
ഉം ഇ അവ ഈ ഇവിടെ എനിക്ക് രണ്ട് മക്കളാ
ഉം
രണ്ട് മക്കളും ഞാനന്നേ ഒള്ളൂ ഹസ്ബൻഡ് ഇവടെയില്ല ഞാ ആ ഗൾഫിലാണ്
ഉം ടേ ഹസ്ബെൻഡ് ഗൾഫ് ഹും.
കളത്തിര്ന്നാന്നാ
ഒരാള്.
ഒരാളോ ചെറുതാ.
ഉം ചെറുത് മൂന്ന് വയസ്സ്.
ആ അങ്കര് ഏ അടുത്താ അങ്കണവാടി.
ആ ഒരു സ്റ്റോപ്പ് അപ്പുറം പോണം ഹ് ഉം അവിട മക്കളൊക്കെ ഏ
നടന്ന് കൊണ്ടാക്കലാണോ
അല്ല സ്കൂട്ടിക്കകത്തു കൊണ്ടോണം. നടക്കാനാണെങ്കി റോഡുണ്ട് റോഡി കൂടെ ആണെങ്കി നൽ വല്ല്യ വണ്ടികളും പിന്നെ ബസ്.
ആ മെയിൻ റോഡിന്റെ വക്കിലേക്കല്ലേ?
ഊം അപ്പത്തേനും അതിലേക്കൂടെ കൊണ്ട് പിള്ളേരെറങ്ങി വണ്ടിക്ക് ചാടും.
ആഹ് ശരിയാണ്
ഉം പിന്നെ വണ്ടീയില് ഉം
ഒന്ന് പ്ലസ് വണ്ണ് പഠിക്കണ് ഒന്ന് ഒന്നാം ക്ലാസ് പഠിക്കണ്
ഉം
ക്ക്ള്ള ഭക്ഷണക്കായോ
ഈ ഇല്ല ഞങ്ങൾക്കൊരു മരിപ്പുണ്ടായിരുന്നു അപ്പൊത്തേനും
ആര് മരിച്ചു
ഇതായിരുന്ന് കൊറച്ച് മുമ്പ് വന്നേ ഉള്ളൂ
ആഹ് ആരെ മരിച്ചതാരേ
അയലൊക്കത്തെ ഒര ഒരു മാമീടെ വാപ്പ
ഏഹ്
ഒരങ്ങ് ദൂരയാ
ഏഹ് ഏഹ്
അമ്മെടെ അയലൊക്കത്തെ മാമിയുടെ ആപ്പ അറിയാവുന്നവരാ ഉം
ഉം ഇക്കാടെ വീട്ടിലല്ല അവിടത്തെ വീട്ട്കാര്
എൻ്റെ വീ ഇട്ടില്ല
ഉം
ഉം ഞങ്ങള് ഞാനിപ്പം എന്റെ വീട്ടിലാണ് ഇക്കാന്റെ വീട്ടിലല്ല
ഏഹ് അത്പ്പെന്നേ പോന്നു
ഏഹ് ഇല്ല ഞങ്ങള് ഇവിടെത്തന്നെ നിക്കുന്നേ വീട്ടിൽ തന്നെ
യാ ആഹ് ഇക്കാടെ വീട്ടിലല്ലാ
അല്ല അല്ല
ഏഹ്
ഇക്കാടെ വീട്ടില് ഇത് ഉം ഇത് അമ്മായും പാപ്പായും ഉള്ള് അപ്പത്തേന്ന് അവർക്ക് അവരുടെ
ഇതിലോട്ട് എങ്ങനെ അവര് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ പിന്നെ കൊച്ചിനേം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊള്ളു
ആഹ് അത് ശരിയാ ആഹ്
ഉം
ആഹ് ഇക്ക ആഹ് ഇക്ക നാട്ടില് ഇല്ലാഞ്ഞാല് ആഹ് ഒരു വിധം പൊതുവെ ആൾക്കാരൊക്കെ ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാറ്
ഉം
പിന്നെ സ്കൂള് മദ്രസ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ ഈക്കാടെ വീട്ടില് നിൽക്കണ്ട അവസ്ഥ വരിക
പ്രശ്നം വരുന്നേ
ആഹ് അപ്പൊ ആഹ് ടൈം ആവുമ്പോ അങ്ങനത്തെ അവസരം കിട്ടൂല അതുവരേക്കും അങ്ങനെക്കെ തന്നെയ്ക്കാരം അതുവരേക്കും അങനെത്തെന്നേക്കാരം പറയാ
ഉം അടുത്ത കൊല്ലം എന്താവോന്ന് അറിയത്തില്ല
എന്ത് അടുത്ത കൊല്ലം എന്ത് നഴ്സറി ചേർത്തേണ്ടി വരില്ലേ
അടുത്ത കൊല്ലം ന് നേഴ്സറി ചേർക്കേണ്ടി വരും അപ്പത്തേന് ഇനി അവിടാണോ ഇവിടാണോ ഇനി
അല്ല രണ്ടു ഭാഗത്ത്ന്നും പോകുന്ന കോലത്തില്ള്ള നയ്സറി ചേർത്താൽ പോരെ
അങ്ങനെ ഇല്ല ഇച്ചിരി ദൂരം ഉണ്ട്
അങേ
ഉം നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഏരിയ വിട്ട് സ്കൂളിൽ ആക്കാതെ ഒരുപാട് സ്കൂളുകൾ ഉള്ളത് കൊണ്ട് ഒരു ഏരിയ വിട്ട് വിട്ട് സ്കൂൾ ബസ്സുകൾ വരത്തില്ല
ആഹ് ആഹ് ആഹ് അട്ത്തട്ത്ത് ഒരുപാട് സ്കൂള് ണ്ട അടുത്ത ഭാഗത്തടുത്തഭാഗത്ത് ഒരുപാട് സ്കൂൾ ൾ ആഹ്
ഉം
ആഹ് സ്കൂൾ
ഇപ്പ ഇങ്ങനെ അടുത്തടുത്ത സ്കൂളുകളിലോട്ടെ പിള്ളേരെ ചേർത്ത്ങ്ങാണ്ടെ ദൂരംന്നുള്ള ന്ന്ള്ള ബസ്സണ് ഇങ്ങോട്ട് വരത്തില്ല അപ്പത്തേന് ഇക്കാടെ എന്റെറെ വീട തമ്മിൽ കൊർച്ച് ദൂരമുണ്ട് അപ്പ അവിടുത്തെ ബസ്സുകൾ ഇങ്ങോട്ടെ ട്ട് പക്ഷെ അങ്ങോട്ട് പോകത്തില്ല. ഉം
പിന്നെ ഇപ്പം കുറ ഒരുപാട് സ്കൂള് പ്രൈവറ്റുകൾ അടുത്തടുത്തടുത്ത്ണ്ടാവല്ലേ?
ഉം ഇവിടെ മൊത്തം പ്രൈവറ്റ് സ്കൂളളാ പിന്നെ ഗവൺമെന്റ് സ്കൂളിലോട്ടൊന്നും പിള്ളേരാരും വിടത്തൂല്ല
ആഹ് ഇപ്പയ്നതന്നെ എന്താ പറല് ആഹ് സ്‌കൂ പ്രൈവറ്റ് സ്കൂൾ അടുത്തന്നെ ഓരോ മക്കൾ സ്ഥാപനത്തിന്റെ കീഴ് യിലും അങ്ങനൊക്കായിട്ട് ഒരുപാട് ഒരുപാട് ഇസ്ലാമിക് നഴ്സറികൾ തന്നെ കൊറെ വന്നണല്ലോ ആഹ്
പ്പ സ്കൂളിനടുത്തന്നെ മദ്രസ ആയിട്ടും അങ്ങനെയൊക്കെണ്ട്
ആഹ് ആഹ് അങ്ങനെക്കാ ആഹ് അങ്ങനൊക്കെ ആവുമ്പോ ബിട്ടായിക്കാണ്ട് ബസും വരില്ല ഒക്കെ പിന്നെ ആ കീലന്നെ ഉണ്ടാവുമ്പോളേ
ഉം
പണ്ടൊന്നും അങ്ങനെല്ലായിരുന്നല്ലോ ഒരു സ്കൂൾ ഇവിടെണ്ടായ പിന്നെത്രോ കിലോമീറ്റർ അപ്പുറയ്ക്കാരം വേറൊരു സ്കൂള്ണ്ടാവ
ഉം ഇത്പ്പ ഗവമെന്റ് സ്കൂള് ഇവിടെയാണെങ്കി പ്രൈവറ്റ് സ്കൂളതിന്റെ തൊട്ടപ്പർത്ത അതിന്റെ അപ്പർത്ത് വേറെ ഏതേലും സ്‌ സ്കൂൾ അങ്ങനെയാണ്പ്പ സ്കൂളള് വരുന്നത്. ഞങ്ങളുടെ ഇവിടെ തന്നെ കുറേ സ്കൂളുകളുണ്ട് ഉം പള്ളി സ്കൂളുകളുണ്ട് മറ്റ മദ്രസ സ്കൂളുകളുണ്ട്, പിന്നെ ഗവണ്മെന്റ് സ്കൂള് സി ബി എസ് സി എന്നും പർഞ്ഞ് അത് കൊറെ
പിന്നെ മെയിൻ റോഡ് തിന്റെ ആഹ് ഭാഗവും ചെയ്യണെങ്കിൽ അങ്ങനാകുമ്പളും ഉണ്ടാവും നല്ലോ സ്കൂള്
ഉം
ഉള്ളേരിയക്കവുമ്പോളല്ലേ
ഉം
കൊറച്ചൊരു കൊറവുണ്ടാവ
ഉ ഇല്ല ഞങ്ങൾക്കാണെങ്കി വല്യ മെയിനും അല്ല എന്നാ ഉള്ളേരിയ അല്ലാത്തൊരു
ആ രണ്ടി
ഇതായതോണ്ട് ഉം പഠിക്കാന പിള്ളേർക്കാണെങ്കിൽ പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ല സുഖ പക്ഷെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് വെളിയിലോട്ട് ഞങ്ങളുടെ വീട് ഇച്ചിരി ഉള്ളിലോട്ട് എന്നിട്ട് അവിടെന്ന് ഇച്ചിരി അക വെളിയിലോട്ട് എറങ്ങിയിട്ട് മെയിൻ റോഡിലോട്ട് കയറിയിട്ട് അങ്കവാടിയിലോട്ടൊക്കെ പോകാൻ പറ്റോ?
ആഹ്
അങ്ങനെ പോകുമ്പോ പിള്ളേരെ വെളിയിലെറക്കാൻ പറ്റൂല
ആഹ് ശെരിയാണ് പിന്നെ ചെറിയ മക്കളും അല്ലേ?
ഉം റോഡിലോട്ട് ഇറങ്ങിയ പിള്ളേർക്കെ വെരുവരുപ്പാണ്
ആഹ് എന്താ ഭക്ഷണത്തിന്ണ്ടാക്കി ഉച്ചക്ക്
ഉച്ചക്ക് ചോറും വെയ്തും എന്തെന്നാ തീയല്
അഎന്താ സാധനം
ഏ പ എന്തന്നാ പയറും എന്ത കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് പരിപ്പും കൊച്ചുള്ളിയും കൂടാ
അതിന് പയറും
സാമ്പാർ പരിപ്പും കൊച്ചുള്ളിയും കൂടി ഇട്ട്
പയർ എന്ന് പറഞ്ഞത് ഞമ്മള് സാധാ ആ നീളം
അല്ല സാമ്പാർണ്ട സാമ്പാർ ഉണ്ടാക്കുന്ന സാമ്പാർ പരിപ്പ്
അതായത് പരിപ്പ് ആ മഞ്ഞ കളറിലല്ലേ
ആ മഞ്ഞ കളർന്ന പരിപ്പ്
ആഹ അതും അതുകൊണ്ടാ അപ്പൊ ഈ തീയൽ എന്നുപറഞ്ഞ സാധനം ഉണ്ടാക്കിന്ന് പറഞ്ഞെ
ആഹ തീലന്ന് വച്ച ദാൽ റി ഗേൾഫിലൊക്കെ ദാല് കറി പറയും
ഇനിക്ക് മനസ്സിലായ
ഈ ദാല കറിന്ന് പറയുന്ന സാധനം പറയില്ലേ
എനിക്കറിയില്ല
തീ്യൽ എന്നോ ദാലേറി എന്നൊക്കെ പറയും
ആഹ് തീയൽക്കറിന്ന് കേട്ടണ് പക്ഷെ അതൊരു വല്ലൊരു ഐഡിയ വല്ലാതെ കേട്ടിട്ട ല്ല ഒരു ഐഡി ഇല്ല
ഉം പ്രിപ്രേഷനൊക്കെ ഉമ്മച്ചിയാണ് ഉം
അല്ല സ്വന്തം വീട്ടിലാവകുമ്പോൾ എല്ലാത്തിന്റെ സ്പെഷ്യലിസ്റ്റ് മെഷീനീക്കാരം
ഉം നമ്മള് തുണി അലക്കാനും തുണി ഉണക്കഞ്ഞും തുണി കഴിവല് തൂത്ത വരല് അങ്ങനെ കൊറെ കിച്ചൻ ഡ്യൂട്ടി എല്ലാം അമച്ചിക്ക് എൽപിച്ചേക്കുവാ
കെട്ടിച്ച വീട്ടിലൊക്കെ ആകുമ്പോഴാണ് അത് നേരെ തിരിഞ്ഞ് പറയൽ
ഉം
നമ്മൾ അവിടെ പിന്നെ ഫുള്ള് പണിയെടുക്കണ ഒരാളായിട്ട് മാറും
ഉം
പിന്നെ പിന്നെ നമ്മള് വേറെ പോരുമ്പോ പിന്നെ ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ അപ്പൊ പിന്നെ നമ്മൾ അത് നോക്കണം
ഉം പിന്നെ കെട്ടിയോണ്ട് വീട്ടിൽ പിന്നെ നമ്മൾ നല്ല പാടുള്ള കറികളൊന്നും ഉണ്ടാക്കത്തില്ല ഉള്ളി മീൻകറിയും ഒരു തോരനും വെച്ച് അഡ്ജസ്റ്റ് ചെയ അല്ലെങ്കിൽ ഒരു സാമ്പാർ രസം
ഉം ഇപ്പ ഞാൻ ഈ ഫോൺ വിളിന്ന് ഒരുപാട് പേര് രസത്തെ കുറിച്ച് പറഞ്ഞു ഇത്രയും വലിയ രസ രസം ഉം ഈ കല്യാ ഈ ഈ ഹിന്ദൂസിന്റെ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോ ഓലൽ ഉണ്ടാവലല്ല രസോ ആ രസൊക്ക വരുമ്പോ ഞമ്മള് പറയ എന്താ രസം വേണ്ടാന്നാ പറല് കാരണം അതൊരു പുളി പൂ എന്തൊക്കെ ഒരു ഇതല്ലേ
ഉ അതാണ് രസം അത് പക്ഷെ നല്ല ഇതാണ്
ആ ഓരോരുത്തർക്കും ഒരുര രസം
ഉ നമുക്ക് രസം ഇന്ന ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് നാളെ എടുത്ത് കൂട്ടുമ്പ നല്ല ടേസ്റ്റ് ആണ് രാവിലെ പഴകഞ്ഞി കുടിച്ച രാവിലെ പഴകഞ്ഞക്കേ
ആഹ ആ് എനിക്ക് മനസ്സിലായി പഴം കഴഞ്ഞഞ് കേട്ടിട്ടുള്ളൂ ഞാൻ കുടച്ച്നോക്കിട്ടില്ല
ഇന്നത്തെ ചോറ് നാളെ വെയതാക്കിട്ട്
അപ്പ അത് ഞാാനിങ്ങനെഓരോ സിനിമ കാണുമ്പോ അതിൽ കാണ പഴംകഞ്ഞി നല്ല രസമാണ് പിന്നെ ഇത്ര ഇന്റർവ്യൂ മുഖാമുഖം കാണുമ്പോൾ അയലും കാണലിറെ അല്ലാതെ നമ്മള് കുടിച്ച നോക്കിട്ടില്ല
ഉം അത് നല്ലന്നാ
ആ പയൻചോറ് ഉപയോഗിച്ചു കണ എന്താ
ചോ ഇന് ഇന്ന് ഉച്ചക്ക് വരുന്ന ചോര് നാളെ എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് അല്ലെങ്കിൽ ത കലത്തിനകത്ത് തന്നെ വെള്ള വെള്ളം ഒഴിച്ചിട്ടിട്ട് അത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെളിൽ ഇതാക്കി അനത്ത് രസമോ എന്താ തൈരോ പച്ചമുളകോ ഉണക്ക മീനോ ഒക്കെ കൂട്ടി കഴിക്ക
അല്ല ഐക്കൊന്നും ഉപയോഗിക്കൊന്നും വേണ്ടേ
ഏയ്
അല്ല ഈ പഴഞ്ചോറക്ക് നമ്മുടെ ഈ മുളക് പൊടിച്ചതോ അങ്ങനെ ഈ തൈര്ം പഴഞ്ചോർക്ക് നമ്മൾ ഒഴക്കൊന്നു വാണ്ട
ആ പഴ ആ അത് നമ്മള് കഴിക്കാൻ നേരത്താണ് ഉപയോഗിക്കുന്ന കഴിക്കാൻ നേരത്ത ആണ് എടുത്തൊഴിച്ചു വെക്കുന്നുണ്ട്
ആഹ് കൈ ഒക്കാ നേരത്തെ ഇത എല്ലാം കൂടി ഒരുമിച്ചേക്കും
ആഹ് കഴിക്കുമ്പോ നമ്മൾ കറിയൊക്കെ കൂട്ടത്തി ഉച്ചക്കൊക്കാ
ആ ആ ആ
അത് എനിക്ക് കഴിക്കുന്ന പാത്രത്തിനകത്തോട്ട് തൈരാ ആണെങ്കി തൈര് മുളക് പൊട്ട ച്ചതും പിന്നീട് ഒരു സൈഡ ഇല്ല ഒരു വേര് പാത്രത്തിനകത്ത് ഉണക്ക മീനൊക്കെ എടുത്തിട്ടിട്ട് അല്ലെങ്കിൽ തലയ്ക്കും ദിവസത്ത് മീൻ കറിയ അത് പറ്റിച്ചതും
ആഹ്
ഉം എല്ലാംകൂടെ ഒരുമിച്ചങ്ങ് കഴിക്കും ചീനിഒക്കെ ഉണ്ടെങ്കി നല്ലതാ ചീനിയോ ചക്കയോ
ചീനീന്ന് പറഞ്ഞാ പൂളക്കാണോ ചീനി പറ
മെരക്ക മെരച്ചീനി കിഴ
മ മരച്ചീനീന്ന് പറഞ്ഞതന്നെയല്ലേ പൂള
അയ്യോ അതറിയില്ല ഈ മണ്ണിന്റെ അടിൽന്ന് കിളച്ചെടുക്കുന്ന സാനം
ആ് ഞ ഞങ്ങളുടെ നാട്ടില അതിന് പൂളാന്നാ പറയാ മരിച്ചീനീന്നല്ല
മ്
കപ്പാ പ്പൂള
ആഹ് കപ്പ കപ്പ കേങ്ങ് അതെനക്കപ്പ ഉം
ആഹ് ആഹ് ചക്ക അപ്പൊ ചക്ക ഉണ്ടണ സീസണാണല്ലോ
ഉം ഒരു ചക്ക് നമുക്ക് ചക്കയൊന്നും കിട്ടത്തില്ല ഇപ്പൊ ചക്കയൊക്കെ കഴിഞ്ഞു തോന്നും
ഉം ഇപ്പ എവിടെയിം ചക്ക കഴിഞ്ഞു ഇവിടെ ചക്ക ഉണ്ട് പഴഞ്ചക്കയാണ് കൂടുതലുള്ളത് വരിക്കച്ചക്ക കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്
മ്
പഴ പനഞ്ചക്ക ഉണ്ടായത് തന്നെ ഓരോ റെസിപ്പി ഉണ്ടാക്കാൻ തന്നെ
മ്
അതിന്റതായിട്ടുള്ള ഓരോതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോളേ
ഉം
രസാണ് ഉണ്ടാക്കാൻ നല്ല താല്പര്യം വേണംന്നാല്ണ്ടാ അങ്ങ ഉണ്ടാക്കിക്കോളും മടിച്ച്യ ആയോ നാലെ നാൽപ്പതല്ലായത്